ഹലോ ആ എന്തക്കെയ ആ കേൾക്കണണ്ട് എന്തക്ക് എന്തൊക്കെയ വിശേഷം ആ ഏ കട നിക്കണേ കട ക്കണള്ളു കുട്ടികളൊക്കെ കെടക്കണിണ്ട്
ഞാനന്തന്നെ കെടക്കാനാവണ് പാത്രം കഴുകി കൊണ്ട് നിക്കണ് മക്കളൊക്കെ ആ മക്ക ളൊക്കൊന്ന് ഫുഡ് കൊടുത്തൊക്കെ ഒന്ന് സെറ്റാക്കി ലെവലാക്കി വെച്ച് ഒക്കെ അങ്ങട് വൃ ത്തിയാക്കി ഇല്ല ഒറങ്ങിട്ടില്ല ഞാൻ അങ്ങട്ട് കെടന്നാലൊള്ളൂ
ആ ഓര് ഒർങ്ങല്ലേ ആ ശരിയന്നെ എന്റെ നേരെ വൈകി ഈ നേരാകുവോ പാത്രം കഴുകി
ടൈം ആവും ഇതൊക്കെ ഇങ്ങ മോള പഠിപ്പിക്കാനിരുത്തി ഓളെ പഠിപ്പിക്കല് കഴിഞ്ഞ് ചെറുതിന് ഫുഡ് കൊടുക്കലും നമ്മള ഫുഡക്കലും ഒക്കെ കൂടെ കഴിയുമ്പോഴക്കേ പിന്നെ കെട്ടിയേന്റെ ഒരു വിളി അതും കൂടി പിന്നോക്ക കൂടെ അപ്പോഴൊക്കെ കൂടെ പിന്നെ വേറെ വീട്ടില ആരു ഈ ഞങ്ങള് മൂന്നാളും തന്നെ ഉള്ള അപ്പൊ പിന്നെ നമ്മള നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ സാവകാശം സാവകാശം അങ്ങനെ
എടുക്കാ അതെ ആ ഇപ്പൊ എന്നിട്ട് ഭക്ഷണം എന്തേനു
പിന്നെ ആ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും ചിക്കൻ ഉണ്ടായിരുന്നു
ഇവിടെന്നെ ബീഫ് ഉണ്ടായിരുന്നു സാധാ ചോറ്ന്നെ വെച്ചക്കണത്
ആഹ ആ ഇത് നമ്മൾ വെച്ചതല്ലെന്ന ഇന്ന് ഞാനിന്ന് നേര വഴത്തേക്ക് ഇതേപോലെ പിന്നെന്ന് പിന്നെ മൂത്തച്ചന്റെ കുട്ടീളൊക്കെ വരുന്ണ്ട് പറഞ്ഞീന്ന് ഇങ്ങട്ട് പിന്നെ അ.... അപേപിന്നെ ഓള് മൂത്തച്ചിക്ലാസ്.... പോവ്ണ്ട് അപ്പൊ കുട്ടികൾ അവിടെ ഇ എളച്ചൻ ന്റ തുണ്ട്അപ്പൊ രണ്ടും കൂടെ തല്ലുകടും അപ്പൊ.... ഓള് ഇങ്ങട്ടാക്കിത്തരാംപറഞ്ഞ ക്കയിനി അപ്പൊ ഞാൻ വെറു ചോറന്നെ വെച്ചിരന്നെവെ.... ചോറും ചിക്കൻ കറിയും അതേപോലെ തന്നെ ഉപ്പേരി ഒക്കെ ആക്കീന്ന് അപ്പക്കിന് പിന്നെ അപ്പക്ക... ണ്ട് പിന്നെ എല്ലാം എന്നും ഞാൻ കൊറച്ച് വൈകീട്ട് ആക്കൽ. ഇന്ന്ഞ്ഞ് ഇന്ന്മക്കളൊക്കെ പാടെ വന്ന ഇവരൊക്കെ കൂടെ നോക്കണ്ടേ വിചാരിച്ചിട്ട്... സാവകാശ ആക്കി ഏ ഏ സാവകാശം അല്ല വേ.. അപ്പൊപെട്ടെന്ന് പെട്ടെന്ന് ആക്കി അപ്പൊ രാവി. നേരത്തെ ഒക്കെ ഒരുക്കി പണിയൊക്കെ ഒര്ക്കി അപ്പ ഉണ്ട് വാപ്പ അങ്ങനെ വിളിക്കണെ ഇന്ന്അവിടെ പള്ളിൽ നീർച്ചണ്ട്ട്ടോ നെയ്ച്ചോറണ്ടാവും കൂട്ടാനൻ ഉണ്ടാവൂലാർഞ്ഞുപിന്നെന്തായാലും ചിക്കൻ കറി ആക്കിന്ന് അപ്പൊ പിന്നെ വലിയ ടെൻഷ. ല്ലല്ലോ അപ്പൊ പിന്നെ ചോറും ഉപ്പേരിയും കറിയ ഒക്കെ അങ്ങോടെ ഫ്രിഡ്ജിക്കട കയറ്റി മ് ഹാ ഹാ നിപ്പെ നാളെ മറ്റോല് എര്തിരി... പ്പെന്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിനിം അപ്പേ ഓളോട്ർ ഞ്ഞു ഇഞ്ഞ് പോ... അടിച്ചേരി തെടച്ചിട്ട്ടാ കടന്നിറങ്ങണ കുളിച്ച കൂട കടന്ന് കഴിഞ്ഞാ നാളെ കുളിച്ചേ വാണ്ട. ഹ ആ ഹ് ഹ. ഇങ്ങനൊക്കെ നമ്മള് പറീ ട്ടോ ഇങ്ങനെആകു ഒന്നൂ.... ഒന്നുംല്ലാ വിജാരിക്കുന്ന ദിവസം എട്ടിന്റെ പണിയായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാകും.
അതെ അതെ അതെ എന്തെങ്കിലും ആയിട്ട് വരൂ ഉം ആ
അപ്പൊ ഞാനാ. ൾ കൂടി നേരാക്കി പോന്നിന്‌മോന് എന്താ ട്ടീ ക്ണ് ഇവിടുന്ന്ന്ഷെൽഫിന്ന് ഒര്‌കേക്കിന്റെ കേ... ഇട്ത്ത് ഒണ്ടയ്ങ്ങാട്... സലിവിംഗ്‌ റൂമുമുതൽ കിച്ചണ് വരെപൊടിച്ങ്ങട് ഇട്ട്‌. മ്ഹ മ്ന്നിട്ട് പ്പെ തൊക്കെതൊടച്ച് അടിച്ചോരി.. നേരാക്കി
ആ ഒരു നല്ലൊരു പണി പണി കിട്ട
ഹേ ഹാരണ്ട്‌വയസ്സ്അയിക്കണ്
ആ
അതുകൊണ്ട് എവിടെ നിൽക്കൂല്ല ഇരിക്കൂല്ലാത്ത പ്രായല്ലേ.
ആ ആ
ഭയങ്കരപൊരിഞ്ഞോണ്ടാണ് അപ്പൊ ഓരെ പിന്നാ ലെതന്നെങ്ങെ നോക്കിയോണ്ണ്ട് നടക്കണം.
ആ ആ എന്തോര്ഇടങ്ങാറാണ് ലേ അങ്ങനെ നമ്മള് കെരുതി എന്താ പണിയൊക്കെ തീർന്നു നില്ലേ കരുതെയ്ക്കാരംഅപ്പളൈക്കാര്എന്തെങ്കിലും ഒപ്പിച്ചു വരാ. ആ ഹാ അവര്.
ങ്ങളോട് ർഞ്ഞുങ്ങള് നാട്ട്ക്ക് വന്നിട്ട് വേണംസുഖയിട്ട് ഒന്ന് മലന്നടിച്ച് രണ്ടൂസം. നിങ്ങളെ മക്കളൊക്കെ നിങ്ങളെടുത്ത് ഏൽപ്പിച്ചിട്ട് വർണം
അതെ നല്ലോണം നോക്കോ വന്നാലൊക്കെ നല്ലോണം ശ്രറദിച്ച്
ല്ല നോക്കാത്ത കേടന്നുല്ല. നമ്മളിലാറെ ശ്രദ്ധേണ് പക്ഷെ ഫുഡ് ടുക്കാനും അയിനൊന്നും അറിയില്ലട്ടോ. ശീലല്ല. അതെഅതോര്ക്ക് എപ്പളെങ്കിലും കാണുമ്പളല്ലേതല്ലേ പിന്നെ പിന്നെ ഇതിപ്പോ ഞാന് ഞാന്റെ മോനെ ആ ഞങ്ങള് അവിടെയിരുന്നു. പിന്നെ മോന്റെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ നാട്ടില് വന്ന് ഏഴാം മാസത്തില് വന്ന് എന്നിട്ട് പിന്നെ മോൻകായി അൻപതാമത്തെ ദിവസാണ് പിന്നെ ആള് ഇങ്ങട്ട് നാട്ട്ക്ക് വര്ണത്. ങ്ങട്ട് വന്നിട്ട് ഞാൻ അൻമ്പത്തഞ്ചാമത്തെ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ യാലോ. അയിന് പൊയ്ക്കാണ്. അല്ല ഡോക്ടർ ഇന്റെ വെയിറ്റ് നോക്കാൻ വേണ്ടീട്ട് എന്റെ മടിയില കുട്ടി, ഞാനും ആളും മാത്രമേ പോയിട്ടുള്ളൂ കുട്ടിന ഒ ന്ന് വാങ്ങാൻ മാറി നിന്ന് വേറെക്ക. ത് ഞാൻതുവരെ കുട്ടിനെ എടു ഒറ്റൊക്കൊന്ന്‌ എടുത്ത് ല്ല വന്നീന് പിറ്റ ദസങ്ങള് ഹോസ്പിറ്റിൽക്കുവാണ് മറ്റൊക്കെ എടുക്ക എല്ലാരും നിക്കന് കാണണ്ട്. ഇത്ര പോരെ ചെറിയ കുട്ടികളേതുവരെ ഇടുത്തൊക്കിട്ടില്ല. ആ മോളാണെങ്കി തൊണ്ണൂറ് കഴിഞ്ഞോരാണ് വന്നത്. കണ്ട്ക്കണത്. പിന്നെ അങ്ങനെ അതായിട്ടുള്ളത് മറ്റ ഇത് നിന്ന് വേരെക്കല് ഡോക്ടർ ഡോക്ടർ പറഞ്ഞ സിസ്റ്റർമാരോട് ആരെങ്കിലൊന്ന് വാങ്ങിയടുത്താളി കണ്ടന പടിയ നിണ്ട കണ അത് ഭയങ്കര ടെൻഷന കുട്ടികൾക്ക് എന്തെങ്കിലും ചെറീയൊരു മുറിയോ, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹ കുഞ്ഞിനെ കൊണ്ടോണം അത് വേദന ഉണ്ടാവോന്നാവല്ലെ അങ്ങനൊവുല്ലേ കുത്തിവെപ്പെടു കയിഞ്ഞ ആള ഇരുന്ന് കരച്ചിൽടത്തും. ഇന്റെ കുട്ടി നടക്കനില്ല. ഇന്റെ കുട്ടി ഇരിക്കണില്ല. നമ്മുക്ക് പോയോക്കാ നമുക്ക്‌ പോയൊക്കാ. ഞാൻ പറയും ഇത് രണ്ടീസണ്ടാവും. അത് ശരിയാവും ഞമ്മക്ക് അത് ശീലായതല്ലേ. ഇങ്ങട്ടട ഞാൻ വരുന്ന സമയത്ത് ഇതിന് നിക്കരുത്ട്ടോന്ന്.
ആഹ് ഹ് ഹ് ഹ് ആ ഓർക്കെടങ്ങേര
ആഹ് അത് കാണുമ്പോൾ ഒരു ഇടങ്ങറ്. അപ്പൊ ഞാനിപ്പോ ഞങ്ങൾ അവിടായിരുന്നിപ്പോ. ഒന്നര അടുത്ത കുത്തിവെയ്പ്പ് എടുക്കണ സമയത്തൊക്കെ അവിടാർന്ന് ഹുസ്ബൻഡ്ന്റെ അടുത്തായിരുന്നപ്പോ ഇന്നിപ്പോ ഒരു മാസം ഒന്നര മാസമായിപ്പോൾ എത്തിയിട്ട് നാട്ടില് വന്നപ്പോഴാണ് ഞാൻ കുത്തിവെപ്പ് എടുത്തത്
ആ
ഉ അത് ചടക്കി കിട്ടുഞ്ഞ ഇതു അത് പത്താം മാസത്തെ കുത്തിയപ്പടു എടുക്കാൻ വേണ്ടി പോയ പോയ സമയത്ത് അവിടുന്ന് സിസ്റ്റർ ഒരു മരുന്ന് കുറവുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർ നോക്കിയപ്പോൾ പറയുകയാണ്. അത്‌ കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ രണ്ട് കയ്യും, രണ്ട് കാലും അടക്കൊന്നു കിട്ടി. രണ്ടു ദിവസം അതു പോലെ തന്നെ ആള് ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഇങ്ങനെ പൊരിയുന്ന മകൻ ഒതുങ്ങിയപ്പോൾ കാക്കുനെ അ എല്ലാാരും പേടി കാകുന് അതിലേറെ പേടി. വിളിച്ചിട്ട് കുട്ടി നടന്നു തുടങ്ങിയോ? നടന്നു തുടങ്ങിയോ? എന്ന് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. ഉം
ആ ആ അതന്നെ. ഓരുക്ക് ഓരുക്ക്‌ പേടിയാവും സ്ഥിരാണ്. നമുക്കിത് ശീലായ്ക്കാണ് ഏ ആഹ്
ഉം ഉം എന്താ കുട്ടിരഞ്ഞ ചോറോ
ചോറ് ഈ നേരത്തെ ചോറൊക്കെ വെയിച്ച് കട കടന്നക്കണ് ഞങ്ങള്.
ഹി ഹി പെലച്ചന്റെ ഓർമ്മ വന്ന കുട്ടി
പെലച്ചന്റെ ചോറ് തിന്നാനായി പതിനന്നേകാലായി ഫുഡൊക്കെ നേരത്തെ ഇപ്പൊ ഇതുവരേ തിന്നേനു പണി. ഇമ്മ ഓരോക്കെ തിന്നുമ്പോ തിന്ന് തിന്നാണെന് തിന്നാണെന് ഇവരൊക്കെ
ആഹ് ഇത് ആഹ് ഇത് പിന്നെ ഞങ്ങൾ ഒറ്റക്കായൊണ്ടേ
ആഹ്
ഇപ്പൊ ഓന് പിന്നെ പ പാലൂടി വല്ലാണ്ടല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാന് രാത്രി കിടക്കാ നേരം ഫുഡ് കൊടുക്കും വെസ്ക്കൂല്ലോ വിചാരിച്ചിട്ടേ
ആ ഫുഡ് ഒരു ഒരു നേരോ
അല്ലേ ഞാൻ കെടക്കണ നേരത്താണ് കൊടുക്കുന്നറ ഞ കെടക്കാൻ പോമ്പോ ആ സമയത്ത് കൊടുക്കും. അല്ലെങ്കി അല്ലെങ്കി അവൾക്ക് വിശന്നിട്ട് ഇതേപോലെ കരയും പാല് ഒരു വയസിന്റെ മുന്നേ പാലൂടി നിർത്തിക്കണേ ആളന്ന ത്തിക്ക ഓന് തൊണ്ണൂറ് കഴിഞ്ഞാല് പിന്നെ കുടിച്ചൂല ഞാന് ഇങ്ങനെ പിന്നെ നിർബന്ധിച്ചിട്ട് നമ്മൾ ഉറങ്ങീട്ട് ഉറക്കത്തിലെട് ഇത് കൊടുത്താലക്കെ കുടിച്ചിന്നു തൊ പിന്നെ ഒരു ഒരു വയസ് വരെൊക്കെട്ടോ എന്നിട്ട്പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞാല പിന്ന ന്യൂമോണിയ വന്ന് പിന്നെ കുട്ടി തീരെ കുടി
അപ്പ ന്ത്‌
എന്താന്നൊന്നറിയില്ല കുട്ടിക്ക് വേണ്ട കുട്ടിക്ക് പ്പ് ഇത് വേണ്ട എന്ന ഒറക്കത്തി കൊടുത്താ കുട്ടി കുടി കുടിക്കും എല്ലാരും ഒറങ്ങാൻ വേണ്ടിട്ട് പാലൊടു ക്കാർ ഞാൻ എന്താച്ചാല് ഉറക്കീട്ട് എടുത്തിക്കണ്ട് പലൊടുക്കും ഇടെ ഡോക്ടേഴ്സിന്റെ അടിതൊക്കെ ഞാൻ കൊണ്ടോയി ങ്ങനെ കൊറെ ഡോക്ട്ടർ ഇല്ല ഇല്ല നമ്മള് ഒ ഞാന് ഒറക്കത്തിലെലു എടുത്കൊ ഓന്റെ വെശ്പ്പ് ഞാൻ മാറ്റ്ണ്ണ്ട് പിന്നെ ഫുഡ് സയപ്പതേനും ഫുഡ്ടുക്കല് തൊടങ്ങി ആഹ് അല്ല എന്താ കാട്ടാ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടോയി പർഞ്ഞ ഡോക്ടർറിയ ആവശ്യത്തിനുള്ള കുട്ടിന്റെ വറ്റ്ക്ക് ചെ ഫുഡ്ക്കെചെല്ലണ്ടവിഷത്തിനുള്ള വെറ്റ്ണ്ടല്ലോ കുട്ടി പിന്നെ എന്തിനാ ങ്ങള് വറീഡ് ആവണ്ട ഹെൽത്തി ആണല്ലോ ആള് അങ്ങ ത്ത കാര്യത്തിലൊന്നും പ്രശ്നല്ല
പാല് നല്ലോണം ചെല്ലണല്ലേ ശരിക്
ആഹ് ആഹ് പ്രായത്തിന് ആഹ് ആ കുട്ടികൾക്കൊര് ഹെ ത്ത് ലേണിം ഇമ്യൂണിറ്റിം കാര്യങ്ങളും ഇണ്ടാവും അത് കൊടുത്താലേ കുട്ച്ചാലല്ലേ ആഹ് ആഹ് പ്പം മോളാണെങ്കിൽ അത്യാവശ്യം അതേ പോലെ കാണാനൊക്കെ അത്യാവശ്യം ഇണ്ടായിര്ന്നു ഇവന് തീരെല്ല ന്നാ വെയിറ്റ്ണ്ട്ട്ടോ ഇവന്റെ ഹൈറ്റിന്ള്ള ഇവന്റെ പ്രായത്തിന്ള്ള വെയിറ്റ് ഇവന്ണ്ട് പക്ഷെ കാണാന് ആള് നല്ല നീളാണ് അയ്നന്സരിച്ച്ല്ല തടി തടി ഇങ്ങട്ട് വര്ന്നില്ല അപ്പൊ എല്ലാരും ഇങ്ങെനെ ചോയ്ക്കും ഞാനിങ്ങനെ കുട്ട്യൾക്ക്ള്ള ഫുഡിന്റെ റെസിപ്പീസ്ങ്ങനെ ചെയ്യും ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യ്ണ് ണ്ട് അപ്പൊ കസിൻസൊക്കെ കാണുമ്പോ ചോയ്ക്കുപ്പല്ലാ ആ ഫുഡ് കുട്ടിക്ക് കൊട്ക്കലാ ഇയ്യ് കഴിക്കലാ ചോയ്ക്കും
ഫുഡ് കുട്ടിക്ക് കൊടുക്കല് ല്ലേ
ഉം ആഹ് കുട്ടിനെ കണ്ട് കഴിഞ്ഞാ തോന്നൂല അ ഞാൻ പറയാ ഹാ ഞാൻ പറയാ അയിന്റെ തൊള്ളേക്ക് കൊട്ക്ക്ണതൊക്കെ ഒരു വാഴന്റെ ചോട്ട്ക്ക് കൊണ്ടെയ്ട്ക്ക ഇജ് പോര് പ പകരം പത്ത് കൊല കൊൽച്ചീന്നു പറീനി ന്നാ കഴിക്കുട്ടോ ഫുഡൊക്കെ ഞാൻ കൊടു ക്ക്ണതും ഞാനൊക്കെ ഇൻക്കും ക്കായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കും ഉച്ചക്കാണെങ്കില് ചോറ് പിന്നെ ചെറിയരിം അതുപോലെതന്നെ കുടിം കിഴങ്ങോ ചിക്കനോ എന്തെങ്കിലൊക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ കൊട്ക്കും പിന്നെ അതേപോലെ രാവി ലാ അമൃതം പൊടി കൊടുക്കുന്നുണ്ട് റാഗിപ്പൊടി കൊടുക്ക്ണ്ട് നട്ട്സ് പൗഡർ കൊടുക്ക്ണ് ണ്ട് പിന്നെ പഴം അങ്ങനെ എല്ലാ ഐറ്റംസും കൊട്ക്ക്ണ് ണ്ട് എല്ലാതും കഴിക്ക്ണുണ്ട് പക്ഷെ അത് ഹെൽത്തിയാണ് ഒരു മിനിറ്റ് അട ങ്ങി നക്കൂല ഇൻറ്റ ഇൻസ്റ്റാഗ്രാമിൽ ഇന്റഗ്രാം ഉണ്ട്
ആഹ ശരി
ക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് പക്ഷെ ആളെ ശരീരത്തിൽ ഒരു പിടിക്കാത്ത ശരീരം തോന്നുന്നുണ്ട് എല്ലാ മോൾക്ക് അങ്ങനെരുന്നു ആ ഞാാന ഓപ്റ്റോമെട്രിസ് ചച്ചായിരുന്നു ഇപ്പൊ മോനെ ഇതായോണ്ടേ ഓപ്പെ പോവാൻ പറ്റൂില്ലല്ലോ ചെറിയത് മക്കളായയോണ്ട് മക്കളെെലുതായിട്ട് അങ്ങനെ പോണം
ആഹ ശരി എന്താ ഓൺലൈൻ വർക്ക് എന്തെങ്കലും ചെയ്യാൻ താല്പര്യംണ്ടോ ആഹ ഇങ്ങനെ സപ്ലിമെന്റ് സപ നീ എങ്ങോടുത്ത ഹലോ
ഹലോ ന
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ താ താ